കേൾക്കുന്നുണ്ടോ, എന്താണ് പരിപാടി മഴയ്ണ്ടോ?
ഇല്ല ഇല്ല. അവിടെണ്ടോ മഴ?
ആഹ്, ഇവിടെ ഭയങ്കര മഴ. ഇപ്പൊ തോർന്ന് ജ്ണ്ട് ന്നാലും രാവിലെ തൊട്ടേ മഴയായിരുന്നു. ഞാന് അലക്കാനുള്ളത് വെള്ളത്തിലേക്ക് ഇട്ടപ്പോ മഴ തുടങ്ങി. തതുവരെ വെയില് കണ്ടോണ്ട്ട്ടതാ
അഹാ! ഇന്ന് ഫുള്ള് വെയില.
ഹെ ഇന്ന് ഇവിടെക്കെ മഴയ
ഏഹ് ഇന്നല ആ ഫുഡഴിച്ചു.
ഉം
ഇന്നലെ വൈന്നാരാവൊളം നല്ല മഴേയ്ര്ന്നു
ആണല്ലേ ഭാഗ്യം തുണി ഒണങ്ങുവല്ലോ കുട്ട്യൾടെയെക്കെ ഔ അത് തന്നെ ഭാഗ്യം ഹും ഇവിടെ രണ്ടൂസയിട്ട് മഴയോ മഴ ഷെയ്ഡിന്റെ താഴെയിട്ട് ഒണക്കുന്നത് വേറെ എന്തേയ്യാനാ
ആഹ്
മഴ ഷാറ അട്ച്ചാലും അവടെ കെടക്കട്ടെന്ന് വിചാരിക്കും ഓണങ്ങികിട്ടണ്ടേ ഭക്ഷണം കഴിച്ചോ
ആ ഷ്ണം കൈച്ചു
ഉം പിന്നെ എന്താ പരിവാ കുട്ടി ഒരാളെ ഒള്ളോ കെ ജി എൽ കെ ജി ഇപ്പൊ യു കെ ജിൽക്കായി
ആ
അവടെയോ
ഇവട മൂന്നാൾ
ഉം എന്താ ചെയ്യ്ന്നേ
എന്റെത് വല്യ വൽത് ആറാം ക്ലാസ്സ്ലാ
ഓ ഓ
രണ്ടാമത്തത് ഒന്നാം ക്ലാസ്സില് മൂന്നാമത്തത് വാലവാടി പോവ്
വാല അംഗൻവാടി ഓക്കെ ഉം ഉം ഉം പിന്നെ
ഹസ്ബന്റ് എന്ത ചെയ്യുന്നേ
ഹസബന്റ് നാട്ടിൽ തന്നെയ വർക്ക് അവിടെയോ
വടിം നാട്ട് തന്നെണ്
ആ ഇവിടെണ്ട് മയെക്കെ അല്ലേ അവർക്ക് ജോലിയൊന്നും ഇല്ല പ്പൊ
ആഹ്
ഉം പിന്നെ
എന്താ ജോലി
ആൾക്ക് റബ്ബർന്റെയാ അവടെയോ
കോണ്ടാക്റ്റ് വർക്ക്
കോൺട്രാക്ട് വർക്ക് ഇപ്പ ഉണ്ടോ മഴയായിട്ട്
ഏ ഓ ഇതിനെ മുന്നേട്ത്ത് വെച്ചതൊക്കെ ബാക്കി തീർക്കാള്ളതൊക്കണ്ട് പുതിയ തൊടങ്ങാള്ളതൊക്കെ
വീട്ന്റെ യാണോ
ആ വീട്
ഉം ഉം പിന്ന
പിന്നെന്താ ര മഴക്കാലം തൊട്ങ്ങിയല്ലല്ലോ ലെ
ഉം
മഴക്കാലം തൊടങ്ങിയല്ലോറിയ
ഉം ഇനിയിപ്പോ രണ്ട് മാസം നല്ല പെടപ്പ
നല്ല പെടപ്പാണ്
പിന്നെ
നീ വർക്കയ്യ് ണ്ടോ
ഇല്ലെന്നേ കുട്ടി ചെർതല്ലേ ഇയാള് വർക്കെയ്യുന്നുണ്ടോ
ഇല്ല്യ ഈ വർക്കന്നേ അല്ലാത്തെ വർക്കൊന്നു ല്ല
ഉം ഉം പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വിട് ഒരുവിധം എല്ലാ വരുംവീട് തന്നെ ഇരിക്കുന്നവരാ
ഏ
ഇതില് വർക്കിയ്യുന്ന ഒരു വിധം എല്ലാരും വീട്ടിത്തന്നെ ഇരിക്കുന്ന വീട്ടമ്മമാര
ആഹ് ഇതില് കൊറേ ആയോ
ഞാനിവിടെ മ്മ് ഒരു വർഷത്തിന് മേലെയായെന്ന് തോന്നുന്നു സന്മതിയുടെ പ്രോജക്ട് ടൈം തൊട്ടേ ഒണ്ട് എന്റെ ഫ്രണ്ട് എന്നെ ഇതാക്കിയതാ
ആഹ്
മ്മ് അന്ന് തൊട്ടേ ഒണ്ടിവിടെ പിന്ന നിങ്ങളൊരുപാടയോ സന്മതി സന്മതി ഉണ്ടായിരു സന്മതിന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് ആ ടൈം തൊട്ടേയുണ്ട് ഉം
അയ്തിലെന്നെ
ആഹ് ഒണ്ടായിരുന്നു മുന്നേ
ഏഹ്
മ്മ് അത് കഴിഞ്ഞു
അപ്പൊ ഒരുപാട് ഏർണിങ്സ് കിട്ടീണ്ടാവുലെ
മ്മ് മ്മ് ഇല്ല ഇതു മൂന്ന് ചില്ലോനങ്ങാണ്ടായുള്ളു എനിക്കിപ്പോ
ഏഹ്
ഉം പിന്നെ
ഞാനിപ്പോ കൊറച്ചായിള്ളു
ഉം കോളൊരുപാട് കിട്ടിയോ
കോളൊരുപാട് കിട്ടാചാല്
ഓഹ് മ്മ്
പിന്നെപ്പൊ ആ മറ്റേ എന്താ ട്രാൻസാഷൻ
മ്മ് ഹ് മ്മ് മ്മ്
അയില് ഫെയിലായി
ഫെയിലായി
ആ ഫെയിലായി അയില് ഫസ്റ്റ് കുഴപ്പല്ലായിരുന്ന് രണ്ടാമത്തേല് ഫെയ്ല ഫെയ്ലായി
ഉം
അപ്പൊ ഏ പിന്നെന്ത് രണ്ടാമത്തെ പോണ കോളയ്യണ്ടേ
മ്മ്
ണ്ട് ന്താ
അയ്യോ അത് ഫെയിലായ ഇനി ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ
ഇപ്പ അത് മാറി കിട്ടൊ ആവോല്ലെ
മ്മ്
ഇത് പോയി ഈ ടാസ്‌ക്കല്ലാതെ ആ ടാസ്ക്കെന്നെ കിട്ടൊ
ആ ടാസ്ക്കെന്നെ കിട്ടോന്നറിയിലാ പറയ
ട്രാൻസ്ക്രിപ്ക്ഷൻ എനി കിട്ടില്ല ഫെയിലായ പിന്നെ കിട്ടൂലന്ന് പറഞ്ഞു
ത്തന്നെ
അവിടെ പറയുന്നല്ലോ വേറെ കുട്ടി ഇപ്പ ചോയിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇനി വേറെ ടാസ്ക് വരുമ്പോ തരാം ഉ ഫെയിലായിപ്പോയന്ന് അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കില്ലേ ആ എങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്ന് കുറച്ചൊന്നു നോക്കിയാ മതിയായിരുന്നത് ആദ്യത്തത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും സെയിമാ കിട്ടിയേക്കുന്നെ ആദ്യത്തതിരുപതെണ്ണം
ആഹ്
പിന്നെ റാൻഡം ആയിട്ട് വന്നിട്ടുള്ളൂ ഒരു ഇഡലിയുടെ കാര്യക്കെ പറുയാണെങ്കി അതല്ലാം ഞങ്ങൾക്കൊക്കെ അതാ കിട്ടിയേ
ആഹ്
എന്താ പറയാ ഉം ഉം എന്നാ പിന്നെ ഇതിങ്ങനെ റിസീവറായിട്ട് ഇയാല കോൾ ചെയ്യാന്നാ കോൾ ചെയ്ത് നോക്കാതോർത്ത് വേറെന്തേർന്ന
കോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കാനാണ് അതാണ്‌ ബുദ്ധിമുട്ട്
എന്തോ
കോളയ്ത് ങ്ങനെ ഇരിക്കാ അതും ബുദ്ധിമുട്ടാണറേ
അങ്ങനെൊന്നുംല്ല ഞാൻ ഫ്രീ ആണേങ്കിൽ ഞാൻ ഫോണെടുത്തോളാം
ആഹ്
ആഹ് പിന്നെ വേറെന്താ വിശേഷം
നല്ല വിശേഷം
സ്കൂളിൽ മാത്ര പൊന്നുള്ളു മദ്രസ്സലും പോന്നില്ലേ മക്കള്
ആഹ് മദ്രസയിലൊക്കെ പോവണ്ട് മദ്രസല് ഒരാള് ആ ആറില്
ഉം മൂത്തയാള് ഉം
ആ മൂത്തയാള് രണ്ടാമത്താള് മൂന്നില്
ഉം
അടുത്താള ചേർത്തീട്ടില്ല
രണ്ടാമത്തെ ആൾക്ക് ആറു വയസ്സായോ
ആ ആറ് വയസായി
ഉം ഉം എന്റെ കുട്ടിക്ക് അഞ്ചര വയസ്സവാൻ യു കെ ജി ആയിട്ടുള്ളോ
ആഹ്
ഉം പക്ഷെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് അവന് വേണ്ടി അഡ്മിഷൻ എടുതിട്ടപ്പോ അതു ഒന്നാം ക്ലാസിലേക്ക തന്നെ
ആഹ്
ഉം അവന് ചെറിയ വയ്യാത്ത ഒ ഒരു ഇതുണ്ട് അപ്പൊ അയ്ന്റെ സ്കോളർഷിപ്പിലേക്ക് വേണ്ടിട്ട് അഡ്മിഷൻ എടു ടുക്കണമായിരുന്നു വി ആർ സിക്ക് വേണ്ടിയിട്ടേ
ആഹ് ആഹ്
അപ്പൊ ഒന്നാം ക്ലാസ്സിലേക്ക അഡ്മിഷൻ കിട്ടിയേക്കുന്നേ
ആഹ്
പിന്നെ ഇ എപ്പഴേ ഞാൻ വന്നേ ഹലോ വേറെന്താ വിശേഷം
വേറെന്താ ഇങ്ങനെ പോണു
ആഹ് ആഹ് ആഹ്
ചോറും കറിം ഒക്കായോ
ഞാൻ ചോറ് ആയിട്ടുണ്ട് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അയ്ന്റെ കറി
ഉം ഒന്നിച്ചു വെക്കലാവും ല്ലേ
ച്ചില്ല ഇവിടെ കുറച്ച് വെച്ചുള്ളൂ അപ്പോ ബാക്കി ഇരുന്നത് കൊണ്ട് പിന്നെ കറിയുണ്ടായിരുന്നു
ഉം ഉം
ആ ഓര്ക്കത് മതി പിന്നെ കുഞ്ഞിന്റെ കാര്യം കുഞ്ഞിന് മീൻ വർത്തു കൊടുക്കണം
ആഹ്
ഉം പിന്നെ
വടെ ന്ന് ബീഫാണ്
ആ പെരുന്നാളിന് കിട്ടിയത്
പെരുന്നാളിന്റെ ബീഫ്
അതന്നേ പെരുന്നാളിന് കിട്ടീത് അത് ഇവടെ തീർന്ന് ഇവടെ ലാസ്റ്റ് ലാസ്റ്റ് ആണ് ഇന്ന് മിനിയാന്ന് വെച്ചത്
ആഹ്
ഉം പിന്നെ
ഞങ്ങ ളയ്ന് എന്ന് വെക്കലില്ല എപ്പഴെങ്കിലൊക്കെന്ന്
ആഹ് എപ്പോഴെങ്കിലും അതാ ഞങ്ങ അങ്ങനെ വച്ചില്ല ഞങ്ങൾക്ക് അഞ്ചച് പതിയോ നാല പൊതിയോ അങ്ങോട്ട് കിട്ടിട്ടുള്ളു അപ്പൊ ഞങ്ങള് ഇപ്പൊ ലാസ്റ്റ് ഇത് ഇപ്പൊ ഒരാഴ്ച ഒന്നര ആഴ്ച കഴിഞ്ഞില്ലേ ഇപ്പ എടുത്ത് വെ
ആഹ് ആഹ്
ആഹ് പിന്നെ എന്നും കഴിചൂള ല്ലോ റെഡ്മീറ്റ് അല്ലേ
ആഹ് അതല്ലെ
മ്മ് ല്ലേ
നാളെ വർല്
ആഹ് അതെ നാളെ നാളെ എനിക്ക് ചെക്കപ്പ് ഉണ്ട് കൊച്ചിന് അയിനേയും കൊണ്ട് ചെക്കപ് അല്ല കാലിന്റെ ഒരിത് ന് ഓന്റെ കാല്ന്റെ കാൽന്റെ ഇത് ക്ക നാളെ പോവാനാണ് വിളിച്ചേരിക്കുന്നത് അത് മെഡിക്കൽ കോളേജ് ആയതോണ്ട് അവര് പറയുന്ന സമയത്ത് ന്നെ പോവയും വേണം
അതാ ഗവൺമെന്റ് അല്ലേ പ്രൈവറ്റ് അല്ലല്ലോ അപ്പൊ അവര് പറയുന്ന ദിവസം പോയില്ലെങ്കിൽ പിന്നെ പാട
എ എ എന്താ എങ്ങനെയായി ആദ്യ ള്ളതാ
ആഹ് ആഹ് കുഞ്ഞിലേ ഉ ള്ള അവൻ നടന്ന നട രണ്ടു വയസ്സ ഇച്ചിരി ഒന്നര ഒന്നേ കഴിഞ്ഞപ്പോഴ ആള് നടന്നൊക്കെ തുടങ്ങിപ്പോ അന്നേ അതിന്റെട്രീറ്റ്മെറും തെറാപ്പിയുംക്കെ ഉണ്ട് ഇപ്പഴും തെറാപ്പിക്ക് പോവുന്നുണ്ട്
എഹ് ശരിക്ക് ചോർത്താലൊന്നും കഴിയണില്ലേ രിക്കും
നടക്കും പക്ഷെ ആൾക്ക് കാല്ന്ന് ചെറിയൊരു വലിവുണ്ട് വിളിച്ചെ കാല്ന്ന്
ആം ആഹ് ആഹ്
മ് പിന്നെ
ഇനി റെഡി ആവർക്കും ലെ
ഇൻഷാ അല്ലാഹ് ഫീസിയ തെറാപ്പിയ ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കും ഇതിനെല്ല റെഡി ആവാ കള്ളോ കൊണ്ട് റെഡി അത് ആവട്ടെ റെഡി ആവട്ടെ നമ്മള ഇല്ലാതായല്ല അവര് ജീവിച്ചു പോകണ്ടേ കാണുമ്പോ ഒരു ആദ്യക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പ ഇപ്പോ മറ്റുള്ളവര് നോക്കുന്നാണെങ്ക ഒരു വിഷമമാണ് ഇപ്പൊ നമ്മളിത് പക്ഷെ ബാക്കിയുള്ളവരുടെ ചോദ്യങ്ങൾക്ക സങ്കട
ആഹ് അതന്നെ
ഉംമ്
സ്കൂളിലൊക്കെ അങ്ങനെ ആവുമ്പോളെ
സ്കൂളക്ക്പ്പോ വിടുന്നില്ല ഉമ് തെറാപ്പിള്ളോണ്ട് വിടുന്നില്ല വിടണ്ടാന്ന് പറഞ്ഞപ്പോ തെറാപ്പിസ്റ്റ് പറഞ്ഞു അതിന്റെറെ തെറാപ്പി ക്ലിയർ ചെയ്തിട്ട് വിട്ടാമതി ഓ പിന്നെ
ശെരി
ഉ ഇൻഷാ അള്ളാ നോക്കാം മം
റെഡിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ
അതെ നോക്കാന്ന അവരും പറയുന്നു നമ്മുക്ക് നോക്കാം എന്ന് നോക്കാം
ഇത്ര അഞ്ചരയസോ
ഏ ഹലാ ഹലോ റേഞ്ച് പോയി എന്താ പറഞ്ഞേ
തി ഞ
ഹലോ ഹലോ